ഹലോ
കേക്കുന്ന്ണ്ടോ
ആഹ് കേക്ക്ന്ന്ണ്ട്
ഏഹ് ഇങ്ങള് വണ്ടിക്കാനൊക്കെ പഠിച്ച്ക്കണോ കാറൊക്കെ ഓടിക്കോ
കൊർച്ചെക്കെ
അപ്പ കാറാ സ്‌കൂട്ടിയാ ഇള്ളത് ഏഹ്
അഹ് സ്കൂട്ടി അമ്മളെ ഈ ഇലക്ട്രിക്കിന്റെല്ല്യേ
അഹ് ആഹ് അയ്ന് പിന്നെ ഹെൽമെറ്റിന്റെ ആവശ്യല്ല്യല്ലേ
ഓഹ് ഹെൽമറ്റും ലൈസൻസൊക്കെ വേണം. പക്ഷെ ഇപ്പ ഹെൽമറ്റും ലൈസൻസ് സൊന്നും വേണ്ടാത്തത് ഇണ്ട് ഓഹ് ഓഹ് ഇമ്മച്ചി ഇപ്പച്ചി
അതനല്ലെ ഇലക്ട്രിക്സ് സ്കൂട്ടർ
അല്ല ഇലക്ട്രിക്കിന്റെ ഏതർ കേട്ടക്ക്ണോ ഏതറ്
ഉം. ഉം.
പൂ അർഞ്ഞ് സ്പീഡില് പോണ വണ്ടി ഇല്ലേ
അള്ളാറും പ്പം കേട്ട്ട്ടിയ്യ
ഏഹ് എലക്ട്രിക്കിന്റെ അതാണ് എന്റല്ള്ളത് പക്ഷെ അയ്ന് ലൈസൻസും ഹെൽമെറ്റ് ഒക്കെ വേണം
ഉം
ഉം അതിന് അത്യാവശ്യം വെലീണ്ട് മറ്റേ അൻപതിനായിരം റുപ്പൊക്കെ കൊടുത്ത ലൈസൻസും എന്താണ് ഹെൽമെറ്റ് ഒന്നും വേണ്ടാത്ത വണ്ടി കിട്ടും ന്ന് തോന്ന്ണ്ട്
അൻപതിനായിരം അഹ് ലോക്കലയ്കാരം വണ്ടി മറ്റേ മിനിമം ഞങ്ങളെ വണ്ടിക്ക് ഒന്നെ മുപ്പത്താലാ മുപ്പത്തിനാല്
ഏകദേശം മൂന്നിൻ്റെ അടുത്തുണ്ട് ഇതിൻ്റെ വില രണ്ടെ എമ്പത്തഞ്ച് ആ ഹ് രണ്ടെ എൺമ്പത്തഞ്ച കണ്ട്. അതിന്. ആഹ് കൊറച്ചൊക്കെ ആഹ് പക്ഷേ എഹ് അങ്ങനെന്നുല്ല പറഞ്ഞില്ലേ എനിക്ക് ചെറിയൊരു ധൈര്യക്കുറവുണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങനെ സ്കൂട്ടിയോട്ടും ഇന്റെ വീട്ടക്കൊക്കോട്ടും പിന്നെ ഞങ്ങക്കിവടെ ഇങ്ങളെ പോലത്തന്നെ കൊറച്ചുള്ളോട്ടാണ് ഉള്ളോട്ടാണ് അപ്പപ്പിന്നെ ഞങ്ങക്ക് മേർ ഇത് ബസ്സൊക്കെ കിട്ട്‌ണോട്ത്ക്ക് പോവാന് ഒരു കിലോമീറ്ററെങ്കിലും പോണം അപമ്മളൊരു ഓട്ടോക്കൊക്കെ പോവാണെന്നുണ്ടെങ്കില് ഒരു നാപ്പത് രൂപൊക്കെ കൊടുക്കണം
അനിക്കാക്കല്ലത് ഒന്ന് പേടിക്കെ മാറ്റി ഒന്നും കൂടിക്കാെന്ന് ട്ടാക്കി എടുക്കണ്ടിരും
ആഹ് ഞാന് ലൈസൻസിന് പോയതാ ലൈസൻസിന് പോയതാ ടെസ്റ്റില് ഫെയിലായതാ
അതാ
ആഹ് ടെസ്റ്റില് ഫെയിലായിപ്പോയി അതെങ്ങനെന്നോ ഞമ്മള് അങ്ങനെയല്ല ഞാൻ ഗീ ഇത് നമ്മളെ ഗീറ് മറ്റേതില്ലാത്തെ ഗീറില്ലാത്ത വണ്ട്യാണ് കൊടുത്തീഞത്
അപ്പൊ ലൂണാർഞാണ്ടൊരു വണ്ടിണ്ടല്ലോ
ആഹ് ആഹ്
ഈ തമിഴ്നാട്ട്ത്തെ വണ്ടില്ലേ അങ്ങത്തൊരു വണ്ടി അടുത്തെ അണ്ണന്മാരെ കൊണ്ടെടുക്കണ വണ്ടി ആ അങ്ങൻത്തെ വണ്ടിമ്മലാ ഞമ്മള് പഠിച്ചത് പിന്നെ അവ്ടെ ഡ്രൈവിങ്ങിന് സ് കൂൾള്ട്ടോ പിന്നെ വീട്ടിന്ന് നമ്മള് വണ്ടി ഓട്ടും അങ്ങനെ താണ് ടെസ്റ്റിൻ്റെ അന്ന് അവര് പറഞ്ഞു ബൈക്കെന്നെ ഓട്ടണം പറിഞ്ഞു
ആഹ് ബെസ്റ്റ്
ക്ക്‌ ആഹ് അപ്പൊങ്ങനെ ബൈക്മ്മേ കേയറിയപ്പം അമ്മക്ക് തീരെ പരിചയല്ലാത്തല്ലെ ഇതുവരെ നോ ക്കീട്ടുപോലൂല്ല ഗീറിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കറിയിലാ നമ്മള വണ്ടിക്ക് ഗീറൊന്നുല്യാ
അപ്പൊ ഈ അമ്മക്ക് ഈ ലൈസൻസ് കൊടുക്കണം അമ്മളീ ഓടിക്കാൻ പഠിക്കല്ലോ
ആഹ്
ആഹ് ഡ്രൈവിങ് സ്കൂള് ഓലെയൊക്കെ ഞമ്മക്ക് അവിടെന്ന് പഠിപ്പി ഏയ് അതല്ല ഓലെമുക്ക് കാൺച്ചെരുല്ലോ അവ ടെ സ്കൂട്ടി ഇണ്ടാവും ബൈക്ക് ഇണ്ടാവും എം ഐ ടി മൂസെ ന്റെ അങ്ങനത്തെ ബൈക്ക് അങ്ങനൊക്കെ അമുക്ക് പറഞ്ഞരോല്ലോ പിന്നെ എന്താ അവിടെ പോയപ്പോ ഇങ്ങനെ
ആഹ് ഞാനും വിചാരിച്ചിഞത് ഞാൻ വിചാരിച്ച എന്താന്നാ ഞാൻ വീട്ടിലൊക്കെ ഓട്ട്ണേല്ലേ മക്കളെ മീ റ്റിങ്ങിനും കാര്യത്തിനൊക്കെ പോണതല്ലേ ഏയ് അവിടെ ഞമ്മള് ഞാൻ ഫസ്റ്റ് ഡ്രൈവിംഗ് ക്ലാസ് ഡ്രൈവിംഗ് സ്കൂളില് പോയ സമയത്ത് ഓരോരങ്ങനെ ആൾക്കാര അതെ ഓട്ടണ കാര്യം ഞമ്മള് ഓക്കെയാണ് എട്ട് എറഞ്ഞാണ്ട് ആ കമ്പിന്റെ ഉള്ളുകൂടെ എട്ടിട്ട് കൊടുക്കണല്ലോ
ഉം ഉം ആ കാലനെൽത്ത് കുത്താതെ ആ വിഴാതെ
താതെ ആ അത് ഞമ്മള് ഇടാന് ഞമ്മക്ക് നല്ല ബുദ്ധിമുട്ടാ അത് ആ ലൂണമ്മല് പറഞ്ഞാല് സ്പീഡ് കൂട്ടാനും പറ്റൂല്ല കൊറക്കാനും പറ്റൂല്ല കൂട്ടിക്കഴിഞ്ഞാല് ഞമ്മക്കത് ഇങ്ങനെ വൈഡായിട്ട് പിടിക്കാനൊന്നും കയ്യൂല ഉം കയ്യൂല ഏഹ് അപ്പൊ സ്പീഡ് കൊറഞ്ഞാല് വണ്ടി നിന്നോവും ചെയ്യും അപ്പൊ കാല് കുത്തും അങ്ങനെ എന്നിട്ടതൊ ക്കെ ഞാന് ഒരു പത്ത് ക്ലാസ്സൊക്കെ നമുക്ക് ഡെയലി ഇരുന്നൂറ്റൻപത് രൂപേനീ പെയ്ഡ് ക്ലാസെഴിഞ്ഞിട്ട് അമ്മള് പൈസ കൊടുത്തിട്ടുള്ള ക്ലാസേനീ ആ അങ്ങനെ എന്താണ് പോയി
ആയിരോ
ആ എന്നിട്ട് എട്ട് പത്ത് ദിവസം
ആവുമ്പോ റേറ്റ് കൂടുൂലോ
അല്ല ഞാൻ ഫസ്റ്റ് സ്കൂട്ടിയാണ് പഠിച്ചത് അങ്ങനെ അയ്യായിരം റുപ്യക്കൊക്കെ ഞാൻ പഠിച്ചു പഠിച്ച് ടെസ്റ്റിൻ്റെ അന്നാണ് ഇവര് നിയമം മാറ്റി ബൈക്ക് വേണംന്ന് പറഞ്ഞത് അപ്പൊ ഞമ്മക്ക് പെട്ടിലേ അതിമെ പഠിച്ചതൊക്കെ വെറുതെ ആയില്ലേ
ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എത്ര വട്ടം പോവന്ന് വിചാരിച്ച് ക്കാണ്ട് പിന്നും പിന്നും പോവി മനുഷ്യന്മാരല്ലേ തോൽക്കും വിജയിക്കും വിജയിയെ മാത്രആവുമ്പലല്ലേ നമ്മുക്ക്
അയ്നിനിയിപ്പ മഴയല്ലേ ഈ മഴയൊ കാരണം നമുക്ക് അങ്ങനെയൊന്നും പോവാനും ബുദ്ധിമുട്ടാണ് പിന്നെ അവിടെ ചെന്ന് അവിടെക്കെ സ്ലിപ്പാവണ ഒരു സ്ഥലാണ് സ്ലിപ്പാവയും ചെയ്യാം അപ്പൊ ഇനി മഴയൊക്കെ ഒന്നുങ്ങട്ടെ നിക്കട്ടല്ലേ ലൈസൻസ് എന്തായാലും പുതു ക്കാൻ കൊടുക്കണം ലൈസൻസ് എന്തായാലും പുതുക്കാൻ കൊടുക്കണം ഇല്ലില്ല്യ ടച്ച് വിടൂല ഞമ്മള് എന്താണ് ഓട്ട്ണ്ടല്ലോ വണ്ടിയൊന്നും ഓട്ട്ണ്ടല്ലോ
അമ്മ കാറിന്റെ എന്ത്‌ണ്ടായി
അത് പിന്നെ ഞാന് ഇപ്പ തൽക്കാലം അവിടെ നിർത്തി വെച്ചെക്കാണ് ഇനി കുറച്ച് കയ്യട്ടെ എന്നിട്ട് ഒന്നുകൂടി നോക്കാം ലേണിങ്ങൊക്കെ കിട്ടി കഴിഞ്ഞതാണ്
അപ്പൊ ആരെന്നു ഒളിച്ചോക്കൂ അല്ലെങ്കിൽ ബാറ്ററി എറങ്ങോട്ടോ
ആഹ് പിന്നെ അത് തന്നെ എനിക്ക് അതിന്റെ എടേലൊരു ജോലിയൊക്കെ കിട്ടി പിന്നെന്നും ജോലി പോവലും കാര്യോക്കായപ്പോ പിന്നെ എനിക്ക് ക്ലാസ്സിന് പോകാനും പറ്റിയില്ല
ടീച്ചറാ
ടീച്ചറല്ല ഞാനിങ്ങനെ എന്താണ് ഈയൊരു നമ്മൾക്കിപ്പ ഈ ഇങ്ങനെ ഈ പരസ്യത്തിലൊക്കെ കണ്ടിട്ടില്ലേ ഈയ് മൂന്ന് മാസം കൊണ്ട് ഒരു കോഴസെടുത്താണ്ട് ജോലി ഒറ പ്പാക്കി തരും പറഞ്ഞാണ്ട് ഓഫീസ് അഡ്മിനിസ്ട്രേഷനൊക്കെ ഏഹ് ആഹ് അല്ല വിശ്വസ് നിക്ക. അഹ് ഞങ്ങളവിടട്ത്ത തന്നെ ഒരു സ്ഥാപനത്തില് ഞാനങ്ങനെ പരസ്യം കണ്ടിട്ട് എന്താണ് പഠിച്ചു. ഇരുവത്തയ്യായിരം രൂപക്ക്
എന്തേന്നു കോഴ്സ്
കോയ്സ്തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കൗണ്ടിങ് സ്പോക്കൺ- ഏഹ്
ഞാന് ഞാൻ പഠ്ച്ച കോഴ്സ്. മുപ്പയ്നായിരുർപ്യ കൊട്ത്ത്‌ട്ട്
കമ്പ്യൂട്ടർ ആഹ് ന്നട്ട് ഇയ്യ്‌ പഠ്ച്ച്ന്നാ
ഞാൻ കൊർച്ച് വർഷായി
എന്നിട്ടെന്തേ ജോലിയൊന്നും നോക്കീലാ
ജോലി കിട്ടണ മൊത്തം കോഴിക്കോട് ആ എർണാംകുളം തൃശ്ശൂരൊക്കെ കി - ട്ട്ണത്. നമ്മളെ എടുത്ത് കിട്ടും. എട്ത്ത്‌ കിട്ട്ണേന് ആകെ സാലറി നാലാറൊക്കൊള്ളൂ ലോങ്ങ് പിടിക്കുമ്പളാണ് അധികം കൊഴിക്കു ആഹ് ആ ഇ ഞാൻ ജോലി ചെയ്തപ്പൊ ആകെ കിട്ടിയത് ഏഴേ അഞ്ഞൂറാണ്
ഏഹ് ഇന്ക്ക് വര് ജോലി എന്താണ് സെറ്റാക്കി തന്നു. ഞങ്ങളട്ത്തന്നെ
ഉം
എന്നിട്ട് പന്ത്രണ്ടായിരുർപ്പ്യ
അതും സ്റ്റാർട്ടിങ്ങിന്റെ തേക്കാരം. ചെല കമ്പനികള് തെര്ന്നേക്കാരം. ചെലവര്ണ്ട് ഏ എക്സ്പീരിയൻസ് ല്ലാതെ ആറു മാസം കയ്യാതെ ആറ്ന്റെ മേലെ കൂട്ടി തര്ല്ല
ഏഹ് അപ്പൊ എന്താണ് ഇന്ന് ഞാന് പോയ്യർഞീലേ അയ്ന്റെ അപ്പം ഇൻക്ക് വടെ ഭയങ്കര വർക്ക് കൂടുതല് പണി നല്ലോണണ്ട് ഓരൊരു പഴഞ്ഞ പൈസ ന്നട്ട് ഞാനവിടുന്ന്പ്പർങ്ങിയതാണ് ഞങ്ങളട്ത്ത് ഞാനൊരു ജോലി കേറീനീ അതെങ്ങനേന്ന് വെച്ചാലേയ് ഞമ്മക് ക്ക് രാവിലെ ഒമ്പതര മുതല് അഞ്ചേക്കാല് വരെയാണ് വർ സമയം
സമയം ഉം
ആ പക്ഷെ ഞമ്മക്ക് വീട്ടില് വന്നാലും പണി
സത്യം
ആഹ് വിട് ആ വീട്ടില് വന്നാലും പണി പിന്നെമ്മക്കൊരു സ്വസ്ഥത്യും സമാധാനും ഇല്ല
നമ്മള് പറയും, ഒറ്റ സ്വന്തം കാൽല് നിക്കാ സ്വന്തം കാലിൽ നിക്- ക്കണം ന്ന്. ആണ്ങ്ങൾ പോയി അദ്വാനി ച്ച് കൊണ്ട്ര, നമുക്കാ പൈസ വാങ്ങിയാ മതി. പെരേതെ കാര്യം നോക്യാ മതി നമ്മള് ജോലിക്കുമ്പോ പെരേത്തെ കാര്യം നോക്കണം. ഹസ്ബൻഡിന്റെ കാര്യം നോക്കണം. കുട്ടികളെ കാര്യം നോക്കണം, നമ്മളെ കാര്യം നോക്കണം, പൊ - ഓഫീസ്ത്തെ പണിം ചെയ്യണം. വന്ന് കഴിഞ്ഞാല് വച്ച്ണ്ടാക്ക വൃത്തിയാക്ക അപ്പളും പണ്യന്നെ പ്പമ്മക്ക് തോന്നും. നല്ലത് പെരേഇര്ക്കന്നേണ്ന്ന്
ആഹ് അപ്പൊ എന്താണ് ഞാന് ന്നട്ടത് നിർത്തി, ഇൻക്ക്തേപോലെ മതിയായിട്ട് ഞാൻ നിർത്തീനി പക്ഷെ ഇങ്ങനെ വീട്ടിലിര്ന്നപ്പോ പിന്നിം ഇൻക്കൊരു ബോറടിട്ടോ ങ്ങനെ അമ്മക്ക് എന്തൊക്കോ ഒരു നഷ്ടപ്പെട്ട പോലേണ്
ആഹ് അതങ്ങനെ അപ്പഞാനോരോട് പർഞ്ഞ് എന്റാ ഞാൻ അതീന്ന് തൽക്കാലംഎറങ്ങീണ് അപ്പ വേറെ എന്തേലൊക്കെ ന്റെ അടു- ത്തുണ്ടെങ്കിൽ പറയേണ്ടീപറഞ്ഞ് അങ്ങനെ ഓര് എനിക്കിങ്ങനെ പറഞ്ഞന്നതേനു ആഹ് അപ്പൊ പോയി പോയി ഇന്റർ ഇന്റർവ്യൂനും- പോയി പക്ഷെ പാസാ ഓര് പറഞ്ഞ എന്താന്നൊ സിവിക്കെ കൊടുത്തു ഇന്യേ എന്താണ് ഞങ്ങള് വിളിക്കാന്നാ പറഞ്ഞത് പ്ലെസ്റ്റടു ണ്ട് ഡിഗ്രി ഇല്ല
ഉം ഉം
ഡിഗ്രില്ല പ്ലസ്ടുവേള്ളൂ അപ്പൊ ഓര് പറഞ്ഞത് തന്നേണ് ഞങ്ങള് ഇങ്ങളെ വിളിക്കാ ഒരു നാലാള് കൂടി വരാന്ണ്ട് അതൊരു ഡ്രൈവിങ് സ്കൂളയിനു
ഉം ഉം
ഡ്രൈവിങ് സ്കൂളില് അമ്മള് എന്താണ് ഈ അവിടുത്തെഈ ഡാറ്റകളൊക്കെ- ഇതാക്ക കമ്പ്യൂട്ടറിലന്നെ പണി
കംമ്പ്യൂട്ടറി കേറ്റാ
ആഹ് കമ്പ്യൂട്ടറി കേറ്റാ അങ്ങനത്തെ ഓരേ കോളെയ്യാ ഓരിക്ക് എന്താ ഡേറ്റ് കൊടുക്കാ അങ്ങനത്തെക്കെ പണിയാണ് തോന്നുണ്ട് ഞാൻ ചെന്നപ്പവിടെ രണ്ടാൾക്കാര് ചെയ്യണത് അതാണ് ആഹ് അപ്പൊ ഞാൻ ജസ്റ്റ് ഞങ്ങള ടുത്താണ് വിളിച്ചിട്ടില്ല അപ്പൊ- ഇന്നോട് അവര് ചോയിച്ചീനി നിങ്ങളെവിടേലും മുന്നെ വർക്കെ യ്തീന്ന്ചോയിച്ച് അപ്പൊ ഞാൻ പറഞ്ഞ് ആഹ് ഞാൻ ചെയ്തീനി അപ്പൊ എത്ര സാ - എത്രയാ നിങ്ങക്ക് ശമ്പളം എത്രയാ ചോയിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പന്ത്രണ്ട്ന്ന് അപ്പം എനിക്ക് തോന്നാ അവിടെ അത്രയൊന്നും ഇല്ല്യാന്ന് ഏഹ് അപ്പൊ ഓരു വിചാരി -
എ വിളിക്കാമ്പറ്റണ്ടാവ ആഹ്
ആഹ് അപ്പൊ ഇവിടെ രണ്ട് മൂന്നാള് കൂടിം വരാനുണ്ട് അപ്പൊ ഓരെ കൂടി ഇന്റർവ്യൂ കഴിഞ്ഞി- ട്ട് ങ്ങളെ വിളിച്ചാന്നാപറഞ്ഞെ
ഉം അയിനി വിളിക്കോന്ന് തോന്ന്നില്ല ഞാൻ പറഞ്ഞില്ലെ നമ്മള് ഇവിടേക്കേന്ന് പറഞ്ഞാല് അത് നാലു അഞ്ച് ആറാണ് സ്റ്റാർട്ടിങ്ങ് വരുന്നത്
എട്ടക്കേ ശമ്പളം ഇണ്ടാവൂള്ളെ അയിന് ഞാൻ പോവൂല്യ അയിനൊന്നും നമുക്ക് പോയാ ഒക്കൂല നയ്പ്പ് ബാക്കി
പാവം ടാ
അല്ലലാവൂല ഞാനെന്റെ പത്ത്-
മാസം വേണം ആയിറുപ്യ വേണം അമ്മള് ഇക്ക് ഞാൻ ഇവിടുന്ന് ജോലിക്ക് പോവുമ്പൊ- രാവിലെ പയിനഞ്ച് വരുമ്പൊ പയി നഞ്ച് അങ്ങനെ വെച്ച് നോക്കുമ്പോക്കെ മാസം ആയിറുപ്യ വേണം പിന്നെ എടക്ക് നമുക്ക് തിന്നാൻ പൂതിയ അങ്ങനെ ഇങ്ങനെ പിന്നെ ഇപ്പ ശമ്പളം കിട്ടിയാ അമുക്കെന്താള്ളത് ഒന്നൂല്യ
അതെ ഞാൻ പറഞ്ഞത് അപ്പൊ ഞാനെ - പന്ത്രണ്ടെങ്കിലും കിട്ടിയാലെ അ മ്മളയിന് മെനക്കെട്ടിട്ട് കാര്യള്ളൂ അപ്പൊ അമ്മക്കിത് - ഡൈലി ഒരു നാന്നൂറ് രൂപ ഡൈലി ഒരു നാന്നൂറ് രൂപ കിട്ടും ഉം ഈ പിന്ന ചെലവുണ്ടീ പറഞ്ഞ മാരി നമ്മക്കൊരു ആയിരം രൂപ നമ്മ ക്ക് ചെലവുണ്ട് പോവാനുള്ളെ
ആഹ് വരാനും നമ്മുക്ക് ചായു ടിക്കാനും തിന്നകൊതിയാവണക്കാ
ആഹ് അപ്പൊ നമ്മള് എറങ്ങിയ- ചെലവാണ് പിന്നെ കുട്ടിയള്ക്ക് വരുമ്പൊ ന്തേലും വാങ്ങലും കാര്യം ഒെക്ക ആവുമ്പം ആഹ് ഓലെ വീട്ടിലോട്ടൊക്കെ പോകുമ്പോ നമ്മള് വരുമ്പോ ഓരിക്ക് എന്തേലും വേണ്ടി വരും അത് ഒരു അഞ്ചു ഉറുപിയേന്റെ ഉം എന്ന ശരി